കേക്കാവോ
ആഹ് കേൾക്കാം.
വോയിസ് ക്ലിയറാണോ? ആഹ് ക്ലിയറാവുന്നുണ്ടെ. ആഹ് എന്തുണ്ട് വിശേഷം എന്തോ എടുക്കുവായിരുന്നു?
ഷം ഞങ്ങള അടുത്ത അമ്പലത്തില് ഇന്ന് ഊണൊക്കെ ഉണ്ടായിരുന്ന്. അവിടെ അമ്പലം മ്പ സപ്താഹ അല്ല അവിടെ അമ്പലം പണി തുടങ്ങാൻ പോവാ. അന്നേരം, ഒത്തിരി കാലം കൊണ്ട് ഒത്തിരി കാലം അല്ല പണ്ട് മുതലേ ഉള്ളൊര് അമ്പലവാ. എന്നു പറയുമ്പം ആഹ് അടുത്താ അടുത്തുള്ള അമ്പലവാ ഒത്തിരി വർഷം കൊണ്ടുള്ള അമ്പലാ അപ്പൊ മൊത്തത്തി പോയിരിക്കുവാ അവിടെ. അപ്പം അതിന്റെ അമ്പലം പണി തൊടങ്ങാൻ പോവാ. അന്നേരം ദേവിമാര് രണ്ട് ദേവിമാരുണ്ട്. അപ്പവരെ ആ അവിട്ന്നൊന്ന് മാറ്റി അപ്പുറത്ത് ഒരു ഷെഡ് പോലെ അടിച്ച് അവിടോട്ട് മാറ്റി ഇന്ന്. പൂജകളെല്ലാം ചെയ്ത് മൂന്ന് ദിവസം കൊണ്ടുള്ള പൂജയായിരുന്നു. ഇന്ന് അമ്മയെ മാറ്റിയിരുത്തി രണ്ടു പേരുണ്ട് ബാക്കി പിന്നെ ദൈവങ്ങളുണ്ടല്ലോ. അവരെയെല്ലാം ആഹ് അങ്ങനെടു ത്ത്. അപ്പം ഇന്ന് ഊണ് ഉണ്ടായിരുന്നു അപ്പം ചോറ് കഴിക്കാനൊക്കെ പോയി കഴിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങോട്ട്.
അങ്ങനെയാ ല്ലേ. ആഹ് ആഹ് ആഹ് ഇവിടടു ത്തുള്ള ഒരു അമ്പലം ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് അവിടെയാണെങ്കിലും ഇങ്ങനെ അമ്പലം പുതുക്കി പണിയുവാ.
ആഹ് ഉംഹും. ഇതും ഭദ്രയും ദുർഗ്ഗയും അമ്പലത്തിലാ.
ആഹ് അങ്ങനാല്ലേ. അപ്പൊ അവിടെ പടയണി ഒക്കെ നടക്കും ഓ നടക്കുന്ന അമ്പലവല്ലേ?
പടയണി ആഹാന്ന്. ഉത്സവത്തിന് ഉത്സവത്തിന് ആഹ് ഉത്സവത്തിനുണ്ട് ഉത്സവത്തിനുണ്ട് കോലം.
കോലം തുള്ളല് ആഹ് ഈ അമ്പലത്തിലും ഞാനിപ്പ പറഞ്ഞ അമ്പല ത്തിലും ഉത്സവത്തിന് കോരം തുള്ളലുണ്ട്. നല്ല ക്ഷേത്രാ വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന ഒരു അമ്പലവാണെ. ഇപ്പം നമുക്ക് ആഹ് എന്താഗ്രഹവും പോയി പറഞ്ഞാ നമ്മക്ക് അതുപോലെ നമ്മള് പ്രാർത്ഥിക്ക്യാണെങ്കി നടക്കും. ആഹ് അങ്ങനാല്ലേ.
ആഹ് ആഹ് അന്നേരം ഒന്ന് ഊണൊക്കെ ഉണ്ടായിരുന്നു പായസ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഊണായിരുന്നു അന്നേരം ഉം. അവോണ്ട് ചോറൊന്നും വെച്ചില്ല ഇവടെ.
ആഹ് ഉച്ചക്ക് ചോറൊന്നും വെച്ചില്ലല്ലേ.
വെച്ചില്ല ഇല്ല അമ്പലത്തിലാ അമ്പലത്തിൽ ചോറ് ഒത്തിരി അധികം വന്ന് കറികൾ ഒത്തിരി വന്നു കാരണം നാട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നെങ്കിലും കുറേ അധികം ആൾക്കാര് വന്നില്ല. കാരണം ഞങ്ങളെ ക്വാ അയിന്ന് കുറച്ചപ്പുറത്ത് മാറി ഒരു ഭദ്രകാളി അമ്പലവുണ്ട് വലിയൊരു അമ്പലവാ. അവിടെ വെച്ചിട്ട് ഇന്ന് ഒ രു ആഹ് കല്യാണം ഉണ്ടായ്ന്ന പ്പം എല്ലാരും മിക്കവരും അങ്ങോട്ട് പോയി. അതുകൊണ്ട് ചോറും കറികളും എല്ലാം അധികംമ ന്ന്. എല്ലാരും പിന്നെ നാട്ടുകാരല്ലാം ആഹ് നാട്ടുകാരല്ലാം പിന്നെ പാ പാത്രങ്ങളെല്ലാം കൊണ്ടോന്ന് ഇഷ്ടപോലെ ക റിയെല്ലാം വന്നോണ്ടെ
ആഹ് വൈകിട്ടത്തേക്കുള്ളതൊക്കെ ആവുവോല്ലോ വൈകിട്ടത്തേക്കേ അധികം വന്നാലും വൈ ക്ട്ടത്തേക്ക് പോയിട്ട് കൊണ്ടുവരാവല്ലോ എല്ലാർക്കും.
കഴിഞ് ഊണ് കഴിച്ചായിരുന്നോ?
ആഹ് കഴിച്ചായിരുന്നു ഞാൻ ഒരു മണിയാകുമ്പഴ് എന്നും കഴിക്കും ആ ഒരു സമയംആമ്പെഴത്തേക്ക് എനിക്ക് കഴിക്കണം രാവിലെ ഒരു എ രാവിലെത്തെ ഉച്ചക്കത്തെ എനിക്കൊരു ഒരു ഡേ കൃത്യയായിട്ടുള്ള ഒരു സമയമുണ്ട് വൈകിട്ടും അങ്ങനെയെക്കെ തന്നെ എന്നാലും ചെലപ്പെ തെറ്റാറുണ്ട് നമ്മള് ഇപ്പെ ഇ രാവിലെ ഞാനൊരു ഒമ്പത് മണിയാവുമ്പോ കഴിക്കും ഉച്ചക്ക് ഒരു മണിക്ക് കഴിക്കും ആഹ് രാത്രിയിലെ ഏഴര, എട്ട് മണി അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോ എന്തെങ്കിലും വ്യത്യാസം വരും ആ കറക്റ്റ് സമയത്തിന് കഴിക്കണം
ഉംഹ് അമ്പലത്തിന് പിന്നെ ആഹ് പായസോ ഒണ്ടായിരുന്നു പിന്നെ കെറച്ച് പൈസ അപ്പെറത്തെ വീട്ടിൽ അവർക്ക് കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്നു കൊറച്ച ഉച്ചകഴിഞ്ഞപ്പോ നല്ല മഴയായി മഴക്കോള് കേറിക്കൊണ്ട് അതു അല്ലാ തുണിയല്ല ആഹ് ആഹ് തുണിയെല്ലാം കഴികിട്ടേച്ച് പോയത് എന്തായാലും വ വന്ന് കഴിഞ്ഞാ മഴ പെയ്തെ അതൊകൊണ്ട് തുണിയെല്ലാം നനഞ്ഞില്ല നനഞ്ഞില്ല അതൊണ്ട് എടുത്ത് ഭയങ്കര മഴയായിരുന്നു ഇവ്ടെ നല്ല മഴയുണ്ടെന്ന് പക്ഷെ ഇന്നലെ നല്ല വെയിലായിരുന്നു നല്ല നല്ല വെയിലായിരുന്നു
ആഹ് ഇന്ന് രാവിലെ ഒണ്ടല്ലോ നല്ല മൂടാപ്പായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മഴയായിരിക്കും ഫുള്ള് മഴയായിയിരിക്കുവെന്ന് പക്ഷെ ഒരു കെറച്ച് ഒരു ഒമ്പത് പത്തെക്കെ ആയപ്പഴത്തേക്ക് അങ്ങ് മാറി വെയില് വന്ന് പിന്നേ മൂടാ ഇപ്പൊ വെയില് വന്നു ഇപ്പൊ നല്ല വെയില പുറത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല നല്ല വെയില തുണി കഴികാൻ പറ്റിയില്ലാരേന്നെ സോപ്പിയില്ലാരേന്ന് ശ്രദ്ധിച്ചില്ല അപ്പോ വാങ്ങിച്ചുയില്ല ഞാൻ ഒണ്ടെന്ന് കരുതിയിരിക്കുവായിരുന്നു അപ്പോ തുണി കഴിവാൻ സോപ് പുല്ലായിരുന്നു ഇനിയിപ്പോ വൈയിട്ട് ഇല്ല അടുത്ത് കാടാപ്പോ ഇല്ല ഇച്ചിരി ദൂരെയാ അപ്പൊ വൈകിട്ട് ഹസ്ബൻന്റ് വാങ്ങിച്ചോണ്ട് വരുത്തോള്ളൂ പിന്നെ വൈകിട്ട് നന ച്ചിട്ടാലും വിരിച്ചിടാൻ സൗകര്യയില്ല അപ്പ പിന്നെ നാളെ പിന്നെ എന്തുവാ കാലാവസ്ഥയെന്ന് അറിയത്തില്ല എന്തായാലും ഇന്ന് കഴുകാൻ പറ്റിയില്ല പറ്റുവെങ്കി വൈകിട്ട് ഞാൻ കഴുകി വെക്കും ആഹ് ഒന്ന് തോർന്നു കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ എടുത്തി ഇടാവല്ലോ എങ്കി പിന്നെ നമ്മളിപ്പൊ വിരിച്ചിട്ടില്ലന്ന് വെച്ച ചാലു ഉണ്ടല്ലോ ആഹ് അങ്ങ് സ്മെല് വരും
ആഹ് സ്മെല് വരായിരിക്കാൻ എന്തു വേണോ കംഫോർട്ട് ഇല്ലേ അത് മുക്കിയാൽ മതി ഈ മഴ സമയത്ത്
കംഫോർട്ട് ഉണ്ട്
മഴ സമയത്ത് നമ്മൾ അത് മുക്കി ഇടുക എന്നുണ്ടെങ്കിൽ കുറച്ച അധികം ആ ഒരു സ്മെല്ല് വരത്തില്ല അതിന്റെ ആഹ് ഒരിത് നിക്കുവല്ലോ
ആഗ്യം ആ എടയ്ക്ക് കംഫോർട്ട് ഇടും നല്ല മഴ വരത്തില്ലേ ഈ തോരാതെ മഴ വരുന്ന സമയത്ത് കംഫോർട്ട് ഇട്ടിട്ടിട്ട് അകത്തക്കെ വിരിച്ചിടുക ചെയ്യുന്നെ
ഉംഹ്
ഇപ്പൊ അങ്ങനെ വെയിലുള്ള ദിവസം വിരിച്ച് ഇടുമ്പോൾ ഞാൻ എടയ്ക്ക് അങ്ങനെ മുക്കാറില്ല നല്ലതുണിക്ക് മാത്രമേ മുക്കത്തുള്ളൂ ഇപ്പൊ നമ്മള് ഹ് എവിടേലും പോകുമ്പെ ഇടത്തില്ലേ
ആഹ് ആഹ് അങ്ങനെ ആ പിന്നെ വീട്ടില് ആരൊക്കെയൊണ്ട് വീട്ടില് അച്ഛനും അമ്മയൊക്കെ ഒണ്ടോ കല്യാണം കഴിഞ്ഞല്ലേ? ഇല്ലല്ലേ ഉംഹ് അമ്മ മാത്രമേ ഉള്ളെ പിന്നെ ഇനി കൊറച്ച് കഴിയുമ്പോരു മൂന്നര ഒക്കെ ആകുമ്പോ മാ മക്കളുണ്ട് അവരെ വിളിക്കാൻ പോണം. സ്കൂളിൽ പോണം. പിന്നെ ഇന്ന് ഇനി ആഹ് മൂന്നര വരെ ഉള്ളു. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ട്യ ട്യൂഷന് പറഞ്ഞ് വ്ടും. ഇന്ന് ഇനി ട്യൂഷന് വിടണ്ട. കാരണം ഇന്ന് അവിടുത്തെ അമ്മയ്ക്ക് കല്യാണത്തിന് പോണം. ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത അമ്പലത്തില് അവരെ ബന്ധുക്കാരാ.
ആഹ് ആഹ്
ആഹ് ഇനി ആ അമ്മയ്ക്ക് നല്ല വാലിനൊക്കെ പോണം അതുകൊണ്ട് ഇന്നിനിയില്ല. നാളെ പിന്നെ സ്കൂൾ അവധിയാണെന്ന് തോന്നുന്നല്ലേ മെ മുഹ്റായതുകൊണ്ട്? ആഹ് നാളെ അവധിയാണെന്നിങ്ങനെ ടീ ഈ ട്യൂഷൻ വീട്ടിലെ ടീ ടീച്ചറിങ്ങനെ പരഞ്ഞാരുന്നു. എന്തുവാന്ന് ഇനി മെസേജിടും.
കുഞ്ഞിനെ ഇന്ന് അങ്ങനവാടി വിട്ടു. അപ്പൊ ഇന്ന് അവധിയാണോന്ന് ചോദിച്ചപ്പോ ഇല്ലന്ന് പറഞ്ഞു. നാളെയുള്ള
ആഹ് ഇന്ന് ഇന്ന് ഇന്നവധിയാ വെച്ചില്ല. നാളത്തേക്കാന്ന് പത്രത്തിലിങ്ങനെ കെടക്കുന്നിന്നലെ
പക്ഷെ ചെല കലണ്ടറിലുണ്ടല്ലോ വ്യാഴം ചെലതിനകത്ത് വെള്ളി അങ്ങനെയാ കെടക്കുന്നത്.
ആഹ് ചെല കലണ്ടറിലങ്ങനെ ആയിരിക്കും. അപ്പം ബാങ്കിനെന്തായാലും രണ്ടു ദിവസത്തെ അവധി കാണുഅല്ലോ എങ്ങനെയൊക്കെയ വന്നാലും എല്ലേ ബാങ്കില്
കാണുമായിരിക്കെ. നമ്മുടിവിടെ എല്ലാ ചെലയിടത്തൊക്കെ അടവ് ആണെന്ന് തോന്നുന്നു. ഈ അക്ഷയ സെന്റർ പോലുള്ളതിന്നടവാന്ന് തോന്നുന്നു. കാരണം അമ്മ ഇങ്ങനെ പോണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടെ അടവാന്നെന്തോ അറിഞ്ഞു.
ആണോ അക്ഷയേൽ ഇന്ന് ആ ഇന്നവധിയാണോന്നേരം?
ആഹ് ഇന്ന് അവധിയാണെന്നിങ്ങനെ പറഞ്ഞു. ഇനീ ഒണ്ടോ തൊറന്നോന്നറിയത്തില്ല ഇങ്ങനെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിനു മുന്നേ ഇങ്ങനെ ഇന്ന് വ്യാഴാഴ്ച ദിവസം പോണോന്നിങ്ങനെ പറഞ്ഞപ്പഴേ അടവാന്നിങ്ങനെ പറയുന്ന കേട്ടു അറിയത്തില്ല അയ്നെ പറ്റി ഇനിയിപ്പോ അത് മാറ്റി വെച്ചോന്നറിയത്തില്ലല്ലോ.
ആഹ് എന്റനിയത്തിക്കിന്ന് അക്ഷയയില് പോണോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആ പുള്ളിക്കാരി പോവാനായിട്ട് ഉണ്ണാൻ വന്നായിരുന്നു. ഉണ്ടിട്ടാവഴി പോണംന്നും പറഞ്ഞായിരുന്നു വന്നത്. ഇനി എന്തുആന്നറിഞ്ഞില്ല.
ചെലപ്പോ തോറന്നിട്ട് എനിക്കറിയത്തില്ല കേട്ടാ അതിനെപ്പറ്റി ഇപ്പ രണ്ടു ദിവസം മുന്നേആണ് പറഞ്ഞത് ചെലപ്പോ പിങ്ങനെ വ്യാഴോന്നുള്ളത് വെള്ളി അവറെ ഇതല്ലേ എന്തോ ഒരു പ്രത്യേക ഇത് വെച്ചിട്ടല്ലേ അവർക്കിങ്ങനെ ആചാരം അപ്പ അത് വെച്ച് മാറോന്നറിയത്തില്ല. വ്യാഴം വെള്ളി ഏതേലും രണ്ടു ദിവസം അതിലൊന്നായിരിക്കും. അപ്പം അറിയത്തില്ല ഏതാ കറക്റ്റായിട്ട്. ഞങ്ങടെ അമ്മയ്ക്ക് ഇങ്ങനെ പോണോന്ന് പറയുന്നുണ്ടായിരുന്നു. മ്മ്ഹ് പിന്നെ ആഹ് ഇനി ഉച്ചക്കെങ്ങനെ പോവും ആ നാളെ അവധിയാ. ഉച്ചക്കെങ്ങനെ ഇനി കഴിപ്പ് കഴിഞ്ഞിട്ട് ഒറക്കൊക്കെ ഉണ്ടോ?
ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. ചെലപ്പോ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പെട്ടെന്നെന്തെങ്കിലും ഫോൺ കോളോ ആരെങ്കിലു വിളികക്കേതഴിഞ്ഞ എണീക്കും. പിന്നെ ഒറക്കം വരത്തില്ല. ആഹ് ആഹ് ഒരു പത്ത് മിൻറ്റെങ്കി പത്ത് മിൻറ്റ് അന്നേരം നല്ല മയക്കായിയിരിക്കും പിന്നെ നമ്മള് ഒറങ്ങിയ ഒറങ്ങത്തില്ല. കെടന്നാ ഒറങ്ങത്തില്ല അങ്ങനൊരു പ്രോബ്ലുണ്ട് പകലേ ഇച്ചിരിനേര ഒന്ന് കണ്ണടഞ്ഞാ മതി. ആ കണ്ണടഞ്ഞ് എന്തെങ്കിലും ഒരു ഇത് ഇതായി വരുകാന്നെങ്കി പിന്നെ ആ ഒറക്കത്തിന്റെ ക്ഷീണം കാണത്തില്ല. ഒറങ്ങണം തോന്നത്തുല്യ. അങ്ങനെ ഒരു കൊഴപ്പുണ്ട്.
ആഹ് അങ്ങനെയല്ലേ എനിക്കാണെങ്കി ഈ പ്രെഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുവായിരുന്നതൊരു ശീലമായി പോയെ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കൊറേച്ചേരം കെടന്നങ്ങുറങ്ങും.
ആഹ് ആഹ് അന്നാലും ന്നാലും നമ്മള് പകരം ഒര് ഇച്ചിരി നേരം ഒന്നുറങ്ങിയാ നമുക്കത്ര ക്ഷീണം കുറയത്തില്ലെ നമുക്കൊരു റെസ്റ്റും ആവും പിന്നെ ഞാൻ അഞ്ച് മണിയാവുമ്പോ എണീക്കുന്നെ വെളുപ്പിന് എണീക്കും ഹസ്ബന്റിനു ചോറ് കൊണ്ടൊണോണ്ടെ പിന്നെ ഇന്ന് പിന്നെ ചോറ് വെ ച്ചില്ല കാരണം ഇന്ന് ഇച്ചിരി താമസിച്ച്ന്റ് ഇന്നലെ പറഞ്ഞു ഇന്ന് ചോറ് വെക്കണ്ട എന്ത് ഇന്നപോലെ ആഹ് കടേൽ ഇന്ന് ഊണുണ്ട് എല്ലാർക്കും ഊൺ അവിട്ന്നാ അഓണ്ട് വെക്കണ്ടാന്ന് ഇന്നലെ പറഞ്ഞോണ്ട് കാപ്പി മാത്രേ ഒരുക്കിയൊള്ള് അഓണ്ട് ഇന്ന് ചോറ് വെച്ചില്ല കാരണം ഇന്ന് അമ്പലത്തില് പരിപാടികൂടെ ആയാേണ്ട് ചോറ് വെച്ചില്ല ഇനിപ്പാ രാത്രി
കഴിക്കണ്ടാലേ ഉം
അഓണ്ട്ന്ന് ഇച്ചിരി നേരത്തെ താമസിച്ച എണ്ണീറ്റത് അല്ലെങ്കി ക്ഷീണവാ അഞ്ച് മണിക്കൊക്കെ എണ്ണീറ്റ് കഴിയുമ്പോ നമുക്ക് ഒരു ഉച്ച സമയൊക്കെ ആവുമ്പോ കണ്ണിങ്ങനെ അടഞ്ഞ് വരും ചുമ്മാതിരിക്കുമ്പോ ജോലീല് ഒതിങ്ങീയിട്ടിരിക്കുവാന്നെ യൊഒന്നു മഴങ്ങി ഉം
എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ആ ഒരു സമയം ആവുമ്പഴ്ത്തേക്ക് ഭയങ്കര ക്ഷീണം എനികൊന്ന്കെടന്ന് ഒർങ്ങിയാ മതീന്ന് തോന്നും പക്ഷേ അതൊരു നല്ല ശീല അല്ല എപ് എപ്പ്ളും കെടന്നു ഒറങ്ങുന്നതെ അപ്പൊ ഞാൻ ആഹ് ആഹ് കൊറേ ച്ച് ആ ഒരു സമയാവുമ്പോ നമുക്ക് ഉച്ചക്ക് കൊറച്ചൊരു അരമണിക്കൂ ക്കൂറ് അല്ലെ ഒരു പത്തിരുപത് മിനിറ്റ് ഒറങ്ങിയാലൊന്ന് കണ്ണടച്ചാ മതി പഷേ ആ സമയത്ത് നമുക്ക് തോന്നും കാരണം പ്രക്
ഇപ്പൊ ടിവിയുടെ മുമ്പിലായ ഇരിക്കുന്നെങ്കി ടി വി ച്ചിട്ടാണെങ്കിൽ ഒന്ന് മയങ്ങും നമ്മള് അറിയത്ത് പോലും ഇല്ല എന്താ ടി വി കണ്ടോണ്ടിരിക്കുകവാന്നെങ്കിലേ ഒന്ന് മയങ്ങും പെട്ടെന്ന് എണീക്കെംചെയ്യും അങ്ങനെ ഉം ആരും ഇല്ലല്ലോ ഒറ്റയ്ക്കല്ലേ അഓണ്ട്
അങ്ങനെ എനിക്കാണെങ്കി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒറങ്ങാനും എന്തൊരു ഇതാ ഉള്ളിലൊരു ഇതുപോലെ ഒറ്റക്ക് ഇപ്പൊ വീട്ടില്ഒറ്റക്കാ ഒള്ളെങ്കി പേട്യായിരിക്കും അങ്ങനെ ചെലർക്ക് അങ്ങനെ ഉണ്ടാവുന്ന് കേട്ടിട്ടുണ്ട്
ചുടുങ്കാവോക്കെട്
ആഹ് കതക് അടച്ചിട്ടാലും ഉണ്ടല്ലോ ഉൾബോധത്തി നമുക്ക് ഒരു മനസ്സിലേ നറക്കം അങ്ങോട്ട് കിട്ട് ത്തില്ല ശരിയാവത്തില്ല അങ്ങനെ ഒർങ്ങിയാ തന്നെ ഞാനുണ്ടല്ലോ എനിക്ക് ഒത്തിരി അനുഭവള്ളാണ് ഇപ്പ അങ്ങനെ പേടിച്ചിട്ട് ഒർങ്ങുന്ന കൊണ്ടാണോ അറിയത്തില്ല എന്റെ ഉറക്കം ശരിയാവത്തില്ല മറ്റൊരു ഇതില്ലേ നമ്മുടെ ഉം അയ്ന് എന്തോരു പേര് പറയത്തില്ലേ നമ്മള് ഒർങ്ങി കഴിഞ്ഞിട്ട് പകുതി ബോധോം പകുതി ഒറ ക്കം വന്നിട്ടെ നമുക്ക് ഉം ഇതായി പോവത്തില്ലേ ശരീരം അനക്കാൻ പറ്റാത്തൊരു അവസ്ഥ പോകത്തില്ലേ എന്താ അയിന് പറയുന്നെ ഒരു പേര് പറയുവല്ലോ അങ്ങനൊരു അറിയാേ